ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ് എന്തൊക്കെയാന്റെ വിശേഷം
നല്ലാ വിശേഷം പിന്നെ ചായ കുടിച്ചോ നോമ്പ് വെച്ചണോ
നോമ്പ് നോറ്റിട്ടില്ല ചായ കുടിച്ചിട്ടില്ല നോമ്പ് വീട്ടില് എല്ലാവർക്കും നോമ്പുണ്ട് എനിക്ക് പറ്റ് പറ്റൂല പിന്നെ നോറ്റിട്ടില്ല ഇനിപ്പോ ഏ എന്തേ
നോമ്പെടുക്കാൻ പറ്റാത്തതു കൊണ്ടാണോ തോറ്റിട്ടില്ല എല്ലാർക് ക്കും നോമ്പുണ്ടേ നമ്മുക്ക് നോമ്പില്ല
അല്ലേലാ ഉം കുഞ്ഞ് പോവാണ്ടാ ഉം ആ ഒരാള് പോയി വന്നേക്കണ് ഇന്ന് നേരത്തെ വന്നേക്കണ് ണ്ടാടെ നിന്നോ നോമ്പായതോണ്ടാവും ആഹ് അവര് മദ്രസേം സ്കൂളും കൂടെ ഉള്ള ഇതില്ലാന്ന് മഴ ഇന്ന് കൊറവാണേ ഇന്ന് ദാ ചെറുതായിട്ട് ഇങ്ങനെ ഇടക്കൊരു മൂടല് വന്ന് ദാണ്ടേ പോയി ഇന്ന് എന്നാല് അവിയലൊക്കത്തല്ല ഡ്രസ്സ്
പല ഭാഗത്തും പല കോലത്തിലാണല്ലേ ഇപ്പത്തെ കാലത്തിന്റെ മാതിരിയെന്നെ ഇവിടെ കൊറച്ച് മഴ പെയ്യും കൊറ ച്ച് വെയില് ഇപ്പ നല്ലൊരു മഴ പെയ്ത് തോർന്ന്
ഉം തന്നെ ഇപ്പൊ മഴയൊന്നുംല്യ ഇന്നൊക്കല്ല വെയിലന്നേണ് ഡ്രസ്സോ ക്കെ അയില് മേലിട്ടൊക്കെ ഉണങ്ങിയൊക്കെടുത്ത് ഉം
അതല്ലേ ഇപ്പത്തെ സാഹചര്യത്തിൽ മഴ കിട്ടാ കിട്ട്ന്നില്ല
ആഹ് അതന്നെ
ഇപ്പൊക്കെ മഴേന്റെ ജൂൺ ജൂലൈ മാസൊക്കെ നല്ല തിമർ ത്ത് പെയ്യുന്നങ്കള് നമ്മളെ സ്കൂൾ കാലൊക്കൊന്ന് ആലോയിച്ചാമതി
ആഹ് അതെന്നെ നല്ല മഴ പെയണ സ്ഥിതിണ്ടേയ്നി നല്ല രസെയ്നി മ്മ്
ഇപ്പൊ കുട്യാൾക്ക് മഴയില്ല സ്കൂൾ ബസ്സുആയി
അതന്നെ
എത്തുമ്പോകാകെ നഞ്ഞിട്ട്ണ്ടാ
ന്ന് നഞ്ഞ്ഡ്രെസൊക്കെ നഞ്ഞിട്ടാണ് ബെഞ്ചിമ്മ പോയി ഇരിക്കല്
മ്മ്
ഇപ്പത്തെ കുട്യാക്ക് പിന്നെ അതൊന്നുല്ലാര് ആഹ് കേറാ പോവ ന്നാലും കഴിഞ്ഞ വർ ക്ഷെ നല്ല മഴണ്ടേയ്നി ഈ വർഷം തീരെ മഴ ഇല്യല്ല കഴിഞ്ഞ വർഷോക്കല്ല മഴ എത്ര പക്ഷേ സ്കൂളൊക്കെ ലീവെയ്നി ഈ പ്രാവശ്യല്ല മഴ കോറവാണ് വെള്ളക്കണ്ടാ വെള്ളക്കള്ളെ ഇങ്ങളെ വീട്ടില്
വെള്ളോ
ആഹ് വെള്ളക്കണ്ട
വെള്ളല്ലെര്ന്ന് ഇന്റെ വീട്ടിലില്ല ഹസ്ബൻഡ് ഭർത്താവിന്റെ വീട്ടില്ണ്ട് പിന്നെ ഇവിടെ തിരെേ വെള്ളല്ല പിന്നെ അതുപോലെ ഇപ്പോ മഴ പെയ്തപ്പോ കുഴപ്പല്ല ഇവിടെ ഒര് കെണ്റ്റിന്ന ആറാളുകളാ ആറ് വീട്ടുകാര വെക്കുന്നെ നമ്മളെ കെണറല്ല പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കിണറതുകൊണ്ട് ആർക്കൊന്നും പറയാൻ പറ്റില്ല ആരാ വെക്കുന്നെ ഓല്ക്ക് വെച്ചിട്ട് എടുക്ക കിട്ട്നോൽക്ക് കിട്ടും കിട്ടിട്ടില്ലെങ്കി ആർക്കും കിട്ടൂല
അഹാ അങ്ങനെലെ ഉം അങ്ങനെ വെള്ളത്തിനൊന്നും കൊഴപ്പല്യാ ഇന്നലെ കോറ്ച്ച് വേനൽക്കാലാകുമ്പോ ഇവിടെ അടുത്തുള്ളോരേക്കെ തിരുമ്പാനും കുളിക്കാനും വരും വെള്ളത്തിന് കുടിക്കാൻ വെള്ളത്തിനൊക്കെ കൊണ്ടോകും ചിലപ്പോ എന്തെങ്കിലും ഞങ്ങൾ മോട്ടറടിച്ചിട്ട് കൊടുക്കും അങ്ങന് ത്തെ ബുദ്ധിമുട്ടോന്നുല്ല ഇല്ലല്ല അതിനൊന്നും കൊട്ത്റ്റ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇല്യാതോണ്ട് പിന്നെ അതിനൊന്നും ഞങ്ങള് കൊട്
അതോ നിന്നിട്ടില്ലല്ലേ ആഹ് ഞമ്മക്കിവിടെ അതൊക്കെണ്ട് വിഷ പക്ഷെ അത് ഒന്നരടം വരുള്ളൂ വേ വേനലാകുമ്പോ മഴയയാ തീരെ വരൂല്ല
ഏ അങ്ങനെക്ക്ണ്ട്ലെ ഉം ഹസ്ബന്റിന്റെ ഭർ ആടെ ഭർത്താവിന്റെ വീട്ടിലൊക്കെ അങ്ങനെ നല്ല വെള്ളണ്ട്ലെ